ഹലോ
ഹലോ
ആ എന്താ വിശേഷം
നല്ല വിശേഷം ഉം ഉം അൽഹംദുലില്ലാഹ് സു സുഖായിട്ട് പോണ്
ആവു ഭക്ഷണം ഒക്കെ കഴിച്ചോ
ഇല്ല ഞാനെ ഏഷാഹ് നിസ്കരിക്കാൻ നിന്നപ്പെയ്ന് ഇതിൻ നിന്നാതാ ഞാൻ ബാങ് കേട്ടപ്പളേ അപ്പാ ഇനിപ്പാ ആ വീ നിസ്കാരകുപ്പായം ഊരിയിട്ടില്ല അപ്പ അതൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ട് ആവാന്ന് വെച്ച് ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു
ഓ
അപ്പ പിന്നെ കല്യാണത്തിന് അടി ച്ച് പൊളിച്ച് നിറെ കേറ്റി ചിക്കനൊക്കെ അപ്പൊ പിന്നെ ഇനി കഞ്ഞി കുടിക്കാ ഇല്ല അതല്ലെ നല്ലത് പിന്നെ ആ ഇക്കയാണെങ്കിൽ പൊറത്ത് പോയേക്കാണ് ഇപ്പം വന്നി
ഇതാ ഓ ഓ ആരുടെ കല്യാണം ആയിരുന്നു
ഓ അതെ ഇക്കാടെ അമ്മായിടെ മോന്റെ
ഓ
ആ
ഉം എല്ലാരും
പിന്നെ ആ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാരെയും കണ്ടത്‌ കാരണം എല്ലാരും ഉണ്ടാവുമ്പോ നമ്മ അങ്ങനെ നല്ല അടിച്ച് പൊളിച്ച് എല്ലാം കഴിക്കയും ചെയ്യുവേലേ രസവാണല്ലേ ഉം പിന്നെ എനിക്കിഷ്ടള്ള വിഭവങ്ങളൊക്കെ ആയിരുന്നു കയിക്കേം ചെയ്തു
ആ എന്തൊക്കെ ഇണ്ടായിരുന്നു
ആഹ് ചിക്കന്‌ന്നച്ചാൽ ബീഫ് ബിരിയാണി ഇണ്ടായി ചിക്കൻ ബിരിയാണി ഇണ്ടായി പിന്നെന്നിട്ടാ കൊണ്ടാട്ടം ചിക്കനില്ലേ ചിക്കൻ കൊണ്ടാട്ടം അങ്ങനെ അത് ഇൻക്ക് നല്ല ഇഷ്ട്ടായി. അത് കഴിച്ചു കൊറെ ചോറൊക്കെ കറു ച്ച്ത് അഴിച്ചൊള്ളൂ
അതെ
പിന്നെ വേറെ വാര ഒന്നൊക്കെ ഇണ്ടായിരുന്നു കൊറെ സാധന ഇണ്ടായി പിന്നെ ഐസ്ക്രീമിൻ ത്തിരി കഴിച്ച്. കൊറെ ഇണ്ടായി സാനങ്ങളൊക്കെ പിന്നെ പിന്നെന്താണ് മക്കളൊക്കെ
മക്കളത്തിന്റടുത്ത്ണ്ട് ഓലൊക്കെ ഭക്ഷണം കഴി
ആഹ് എത്ത് എങ്ങനെ വല് എത്ര പ്രായം കുട്ട്യേള്
എന്റെ മോന് അ ഒരു വല്ല്യ മോന് അഞ്ച് വയസ്സ്. ചെറിയ മോന് രണ്ട് വയസ്സാണ്.
പിന്ന
എന്താ ഏ എന്തൊക്കെ ഇന്നട്ട് രാത് രി വിപ്പോ കഞ്ഞ്യാ
ആഹ് കഞ്ഞി കഞ്ഞിയാ റൈസ് കുക്കറില് കഞ്ഞി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്ന അത് കുടിക്കാണ് ജേഴ്സി ഓ ഓഹ്
ഉം
കുട്ടികള് കുടിച്ചോളും കുട്ടി മോളും കുട്ടിയുണ്ട് അപ്പം അവര് കുടിച്ച് കൊഴപ്പൊല്ല ആഹ് ക കഴിച്ചോളും ഉം ഉം ഉം പിന്നെ അതെ നമ്മ ഇപ്പാ രാ ത്രി അപ്പാ അതാണ് നല്ലത്. ല്ലേ ഉച്ചക്ക് നല്ല ഭക്ഷണങ്ങളങ്ങട് കഴിക്ക്മ്പ ഇണ്ടല്ലാ പിന്നെ അതില റ്റാണ് രാത്രി നല്ലത്. പിന്നെ അല്ലെങ്കിൽ വയറിന് കബ്ലയിന്റൊക്കെ വെരുവെ പേടിയാ
ഇല്ല ലൈറ്റായിട്ട്ള്ള ഫുഡ് കഴി
ആ പിന്നെ നീ നിക്കിന്നൊക്കെ പർഞ്ഞ് എയ്ജ് ആയിട്ടുള്ളോര് റ്റി ആയിരുന്നു ഞാൻ പത്തമ്പത്തഞ്ച് വയസ്സായി
നമ്മൾ ചെല ദിവസൊക്കെ ചപ്പാ ത്തി ആ വൈക്കൽ
ആ ആ ചപ്പാത്തി ഇവിടെ ഇണ്ടാക്കൽ ഇണ്ട് ചപ്പാത്തി രാവിലെ ഇണ്ടാക്കുമ്പോ ഞാൻ അധികം ഉണ്ടാക്കും അപ്പൊ ഇവടെ മോൾക്ക്‌ ഒക്കെ മോളും പേ പേരകുട്ടിയൊക്കെ ചപ്പാത്തിയെന്നെ കഴിക്കും ക്കും അപ്പാ അവർക്ക് ഇഷ്ടാണ് എനിക്കത്ര വല്ല്യ ഇതല്ല ഇന്നാലും പിള്ളേര് കഴിച്ചോളും എർച്ചിക്കറി അങ്ങനെയൊക്കെ ഇണ്ടെങ്കി കഴിച്ചോളും ഒരു കറി വേണംട്ടാ എന്തായാലും
ആ അതെ ആ
ഞങ്ങളൊക്കെ പണ്ട് കറിയൊന്നും വേണ്ട ഞങ്ങ ചായേം പഞ്ചസാര പാല് പഞ്ചസാര ഒക്കെ ഇട്ട് പലഹാരങ്ങളൊക്കെ കഴിക്കാ പക്ഷേ ഇപ്പഴും ഇഷ് ഇഷ്ടൊണ് പക്ഷെ ഇപ്പം നമുക്ക് അങ്ങനെ കഴിക്കാൻ പേടിയല്ലേ ചെറിയ ഷുഗറൊക്കെ കാരണം
ഉം ആ
ആ അപ്പ ഓ ആ ആ അത് യെന്നെ അത് യെന്നെ അപ്പ പേടിയാണ് ആ സാന ത്ത് ആ പിള്ളെ ഇപ്പ നമ്മക്കറിയണപ്പ അല്ലെങ്കി നമ്മുക്ക് ആ പണി ഇല്ല കറിയിണ്ടാ ക്ക്‌ണ പണി ഇല്ല പണ്ട് ഞങ്ങടെക്കെ ചെറിയ കാല ത്ത് പുട്ടിനായാല് എ ന്തിനായാലും പഞ്ചസാരെ പാലോ ചായെ ഒക്കെ ഇട്ട്ണ്ട് കഴിക്ക്യ ഇപ്പാ ഇപ്പൊ കു കുട്ടികൾക്കൊക്കെ അത് പറ്റില്ലല്ലോ
അതെ
പിന്നെ ഹസ്ബൻഡ് എവിടെയാ
ഹസ്ബൻഡ് പൊർത്ത് പോയക്കാണ്
അതെ ആ ആൾ നാട്ടിൽ ഇണ്ട്ലെ നാട്ടിൽ ഇണ്ട്ലെ ആൾ ഉം പിന്നാ പിന്നെന്താണ്
പിന്നെ എന്താ
വീട്ടിൽ വേറെ ആരെങ്കിലും ഇണ്ടോ പിള്ളേര് യെന്നെയാണോ ഒ
ഏ
പി വീട്ടില് കാർന്നോമ്മാരെ
ആരുമില്ല നമ്മള് തന്നെയേ ഉള്ളൂ ഞാനും ഹസ്ബൻഡും രണ്ട് കുട്ടികളും ആഹ്
പിന്നെ
അവിടെ മഴയൊക്കെ ഉണ്ടോ
ആ മഴ ഈ പറഞ്ഞോണ്ട് ഇന് ഇന്നലെ രാത്രി നല്ല മഴ പെയ് ഇന്നതെ രണ്ട് കല്യാണം ഉണ്ടായെ അപ്പൊ ഇന്നലെ ഇന്നും പൂവാൻ പറ്റില്ലല്ലോന്ന് വെച്ചിട്ട് ഇന്നലെ രാത്രി ഞങ്ങ പോയി ഒരു കല്യാണത്തിനെ അപ്പൊ മക്കളെ കൊണ്ട് ഓ ഇല്ല നന്നായി അങ്ങനെ ഞങ്ങ പോയി പൊട ച്ചോനെ അവിടെന്ന് ഇങ്ങട് വന്നപ്പോ വണ്ടീമ്മെ കേറി ടു വീലറിനാണെ പോയതെ അടിപൊളി മഴ മഴയെ പെട്ട് അപ്പോ എന്തായാലും റെയിൻകോട്ട് വേടിക്കണായിരുന്നു രാത്രിയായി കൊറെ വൈകി യപ്പോ ഒരു കട തൊറന്ന്ട്ട്ണ്ടായി അപ്പൊ അവര് റെയിൻകോട്ട് മേടിച്ചിട്ട് ചുറ്റുവൊക്കെ ഞാൻ പോകുന്നു ഞങ്ങ പോന്നു ഇങ്ങട്.
ആഹ് ആഹ് ഈ ഈ ആഹ് ഈ ചൂടുകാലത്ത് ഒര് മഴ കിട്ടണത് നല്ലത്
ആഹ് ആഹ് നല്ല മഴയാരുന്നു ഉം നല്ല മഴ ഇവടെ പകലും നല്ല അ ഇതും വെയിലും. പകല് നല്ല വെ ണ്ട് പുഴുകാണ് കിടന്നു പക്ഷേ
ആഹ്
പിന്നെ
പിന്നെ നിങ്ങള് ന്താ നിങ്ങളവിടെ മാവൊക്കെ ഇണ്ടോ?
ആ മാവ് പറിണതന്നെ അ മാവൊക്കെണ്ട് വീ എടെ മാവിൻക്ക് ഒരു അപ്പറത്ത് വടക്കേ വശത്തൊരു മാവുണ്ട് ഫ്രൻണ്ടി തന്നെ നല്ലൊരു കണ്ണിമാവ്. ണ്ടായി ല്ല കണ്ണി മാവാരുന്നു എന്നെച്ചാ ചപ്പി കൂടിയേനെ നല്ല മതിരോക്കെ ആരുന്നു പക്ഷെ അതെ മതില് അയിന്റെ വേരെറങ്ങീട്ട് മതില് വീണ്
ഓ
അപ്പ അതുകാരം കൊണ്ട് അത് ഞങ്ങ ആ മുറിച്ച്
അ
ങ്ങ ആ പിന്ന
ആ ഹാ ആ നമ്മള് ആഹ് നമ്മളിങ്ങനെ മാങ്ങേക്ക ഇപ്പ ഇങ്ങനെ കാറ്റിൽ വീ ന്നാല് പച്ച മങ്ങേക്ക വീണതാണെങ്കി അമ്മള് അച്ചാറ് ഇടും പഴ്ത്ത മങ്ങേക്ക ആണെങ്കില് എന്തേലും കുട്ടികള് കഴിച്ചിട്ട് ബാക്കി ഒക്കെ ഇണ്ടെങ്കില് ശർക്കരേൽ ഇട്ട് പുഴുങ്ങി അങ്ങനെ ക്കെ കഴിക്കൂ വൈകുന്നേരങ്ങളിലൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് ശർക്കരേൽ ഇട്ട് മാങ്ങ
മാ
ആഹ പുളിശ്ശേരി ഓ ആ ആ ഇപ്പ അത് യങ്കര എല്ലാരും ഇപ്പൊ ഭയങ്കരായിട്ട് അത് വെക്കലുണ്ട് മാമ്പഴപ്പുളിശ്ശേരി ഉം ചക്കയൊക്കെ എങ്ങനെയ അതൊക്കെ ഉണ്ടോ അവിടെ
ആ ചക്ക ഞങ്ങടെ പ്ലാവുമ്മേ ചക്ക ഇ ണ്ട് പക്ഷെ അത് അ മൂത്തിട്ടില്ല
ആ നമ്മളിപ്പോ ഇന്ന് വൈകുന്നേര ഇപ്പൊ ഒരു ചക്ക ഇട്ടു ആ ച ക്കെട്ടാണ് ഇപ്പ മ്മള് ചക്ക പൊരി ക്കില് നീളത്തില് ചക്ക നീളത്തില് കട്ട് ചെയ്തിട്ട് മുറിച്ചിട്ട് അത് എണ്ണേലിട്ട് വറക്കും
വൗ
ഉം ഭയങ്കര ഇഷ്ടാണ് ഇവിടെ എല്ലാർക്കും
പ്രാവിശ്യം പോയി ഒരു സിറ്റി
ആ അതൊരു പ്രത്യേക രുചി തന്നെയാണല്ലേ ആ ചക്ക പൊയിക്കണത് ആ നമുക്ക് വൈകുന്നേരങ്ങൾ ക്കടി വൈകുന്നേര ചായക്കെ കൂട്ടാൻ പറ്റിയൊരു സ്നാക്ക് ആണ്
റ്റുവണല്ല
ഏ പിന്നെ എന്താ നിങ്ങളവിടെ എങ്ങനെയാണ് കല്യാണം തിനൊക്കെ എന്തെങ്കിലും പ്ര നിങ്ങളവിടെ കല്യാണത്തിന് എന്തെങ്കിലും ആചാരങ്ങള് എന്തേലും ഒണ്ടോ
അങ്ങന ഒന്നും ഇല്ല പിന്ന ചെലോര് ആർഭ
അതെ ആ
അങ്ങനെ പിന്നെ കൊറെ ആചാരങ്ങൾ അനാവശ്യാചാരങ്ങളൊക്ക ആചാരങ്ങളൊക് ക്കാ ആൾക്കാരുണ്ടാക്കുവല്ലോ?
ആ ആ ഇപ്പണ്ടല്ലോ ഏഹ് കല്യാണത്തിന് മുന്നേനെ ബ്രൈ റ്റു ബി ഗ്രൂം റ്റു ബി അങ്ങനെയൊക്കെ പുതിയ ട്രെൻഡുകൾ ഇറങ്ങി വന്ന് ടൈം ആണല്ലോ ഉം.
പലോട്ത്തുണ്ട് അങ്ങനൊക്ക. ഇപ്പൊ ഒരാൾ ചെയ്യാ മറ്റുള്ളവരും അങ്ങനെ ചെയ്യണല്ലോ.
ഉവ്വ പാവങ്ങക്കാണ് ബുദ്ധിമുട്ടിതൊ ക്കെ. അവർക്ക് ഇതൊന്നും
അത് മുന്നോട്ട് പോകുവോ വേറെ ജീവിതങ്ങൾ അതുല്ല.
ആഹ്.
ഒക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആവുവേം ചെയ്യും.
അതെന്യാണ്. പിന്നെ പിന്നെ എന്തേലും മൃഗങ്ങളോ അങ്ങനെ എന്തേലും ഒക്കെ നിങ്ങക്ക്ണ്ടോ?
ഓ
മൃഗങ്ങൾ എന്തേലൊക്കെ ഉണ്ടോ ചോയിക്ക വീട്ടില് വളർത്തുന്നുണ്ടോ?
എന്താണ്?
മൃഗങ്ങളെക്കെ വളർത്ത്
ആഹ് കോഴികൾ ഉണ്ട് കോഴിയേള് കോഴി കൾ നാടൻ കോഴികള്
ആഹ് ഹാ ആഹ്.
വേറെ ആദ്യ അടൊക്കെ ഇണ്ടായി ഇപ്പില്ല.
ഏ നമ്മളെ വീട്ടില് ആടൊക്കെ ഉണ്ട് ആടുണ്ട് ആടിന് ആ ആടി ന് രണ്ട് കുട്ടികളൊക്കെ ഉണ്ട്.
ആ ആദ്യം ഉണ്ടായിട്ടാ എനിക്കി പറ്റാണ്ടെണ്‌ പറയണം തന്നെ എയ്ജൊ ക്കായില്ലെ.
ആഹ്
അത് കാരണം പിന്നാ വളർത്തണില്ല ഇപ്പ.
അതെ ഓ ഞാനും
ത്യാവശ്യം കോഴികളുണ്ട്. മുട്ടയൊക്കെ ഞാൻ കൊടു
ഓ നമ്മള് വീട്ടാവശ്യത്തിനന്നെ നമുക്കന്നെ കഴിക്കാലോ? കോകോഴികളൊക്കെ വളർത്തിയ ഒരു കോഴിമുട്ട നമുക്കന്നെ ആ
മുട്ട കിട്ടാറില്ലല്ലോ?
ആഹ് നാടൻമുട്ടക്ക എന്തൊരു വെലയാപ്പോ നിങ്ങളവിടെ എന്താ കുയൽ വെള്ളക്കെ എങ്ങനെയാണ് നിങ്ങളവിടെ കിണറൊക്കെ ഇണ്ടോ